ആ ആ എന്തൊക്കെയുണ്ട് വിശേഷക്കെ ഊണ് ഒക്കെ കഴിഞ്ഞോ
ആ ഊണ് ഒക്കെ കഴിഞ്ഞു
ഓ വിശ്രമത്തിലായിരിക്കല്ലേ. ആഹ് ആഹ് പിന്നെ എന്തായിരുന്നു ഫുഡ് ഉച്ചക്ക് എന്താർന്ന്
ഉച്ചക്ക് കുമ്പളങ്ങ കറി എന്തോയിരുന്നോ പയർ ഉപ്പേരി ബപ്പടം പൊരിച്ചത് ഒണക്കൽ മീന്.
ആ ആ
ഉം
പയറ് ക്കെ വീട്ടിലുണ്ടായതാണോ കടേന്നു വീട്ടിൽ പച്ചക്കറി- ഇണ്ടോ
ആ പച്ചക്കറിയൊക്കെണ്ട് വയ്തനങ്ങ ഇണ്ട് ചെറി തയ്യ് പിന്നെ ഉം മത്തം കുത്തിട്ട്- ത്ത് പടർന്നു വരുന്നുണ്ട് ഉം
മത്തങ്ങിക്കെ ഇണ്ടായല്ല
ഇല്ല പൂ ഇടിനെയുള്ളു
ഇടണോന്ന് ചക്കയൊക്കെ ഇണ്ടാ
ആഹ് ചക്കക്കണ്ട് ആ മാ മാങ്ങ വല്ലാണ്ടായിട്ടുണ്ട്
ചക്ക ആ ചക്കയൊക്കെ എന്ത് ചെയ്യണം
ആഹ് ചക്ക എന്താണ് നമ്മളെ പൊരിച്ചും
ആഹ് ആഹ ആഹ് ആഹ ആഹ ആഹ ചക്ക വർത്തത് ആഹ് ആഹ് ആ
പിന്നെ എന്താ നമ്മള് ചക്കണ്ട് ഉപ്പേരി ണ്ടാക്കും ഉ തേങ്ങൊക്കെ അരച്ചിട്ട് തേങ്ങക്കെ തേങ്ങക്കെ അരച്ചിട്ട് കൂട്ടാണ്ടാക്കൂലേ അങ്ങനെ ഉപ്പരിയാവുമ്പോൾ പിന്നെ നമ്മള് വെറു വരാന്ന വേവ് അല്ല വേവിക്കൂലആഹ് വേവി എടുത്തിട്ട് വറവിട്ടിട്ട്
ആഹ് ആഹ് ഉവ്വ ഉവ്വ ആഹ് വെക്കേഷിനൊക്കെങ്ങനുണ്ടായി
ആ കോണി വുഗ്ഗും ഇ ഇവിടെ ലൊക്കേഷൻ കൊഴപ്പൊന്നുല്ല ങ്ങനെ പോണ് ഇന്ന് ഇന്ന് പൊരി വെയിലാ ഒ ണങ്ങി കിട്ടാന
ആ
ക്കെ സുകായി
ആ ഇന്ന് വെയിലുണ്ടാ
ഓണ്ലൈന് വേറെന്താ ബിസിനസ് ഉണ്ടോ
ഇല്ല ഇല്ല
ഏ വ് വ് ആ ഞാന് ഒരു കമ്പനിൽ വർക്കുന്നു പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കാണ്ട് വീട്ട് ക്ള്ളെ ഉം അങ്ങനെ അത് ഞമ്മള് വെസ്റ്റേജിലുണ്ട് പിന്നെ പ്രിൻവേ ആണ്ട് കമ്പനില്ലേ
ആ അതെന്ത് എല്ലാ സാനങ്ങളു ഉണ്ടാ നമ്മടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാനങ്ങളാണാ
വീട്ടിലെ എല്ലാ സാനങ്ങളും ഉണ്ട് വെസ്റ്റേജിലമ്മക്ക് സപ്ലിമെന്റ് ആണ് സ
ഓൺലൈ വഴിയെക്കെ കൊടുക്കണ്ടാ
ഓൺലൈൻ വ ഞാൻ എന്റെ വീട്ടിക്കുള്ളത് ഇറക്കും പിന്നെ അത് ഇഷ്ടപ്പെട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ
കൊടുക്കും ആ ആ നമ്മൾ ആവശ്യത്തിനെടുത്തിട്ട് ആർ ആർക്കേലുമൊക്കെ വേണെങ്കി എടു ത്ത് കൊടുക്കുവല്ലേ
അ അ സോപ്പ് നല്ല റിസൾറ്റ് ആണ് ഗോൾ റ്റിന് നല്ല റിസൽറ്റാണ് മുടികൊഴിച്ചില്ന്ള്ള എണ്ണക്ക് ഒക്കെ അപ്പ അങ്ങ്നെ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടോൽ പിന്നെം വന്ന് ചോദി വ ഫ്യൂൽക്ക് വാങ്ങി കൊടുക്കും പിന്നെ കോൾഗറ്റൊക്കെ നമ്മക്ക് ഒരു മാസം സോപ്പ് പയിനഞ്ചീസ് ഒക്കെ യൂസ് ചെയ്യാം നല്ല ഈട്ക്ക്ണത് നമ്മള് മറ്റേ സോപ്പോളെ മായിരിയല്ല അപ്പൊ പിന്നെ അതിന്റെ കസ്റ്റമർ ഉണ്ട് മൂന്നാ മൂന്നാല് ആൾക്കാരുണ്ട് ഞാ ഒരു മാസത്തില ആയിരം ഉറുരപ്യന്റെ സാനം ഇപ്പൊ വാങ്ങും ഉം ഒത്തിച് ഉം
ദി കയറൊക്കെ പോലെയാണാ മോദി കെയറൊക്കെ പോലെയാണാ മോദി കെയറ് ആ ആ ആ
ഉഷാറാണ്
ആ ആ ആ ആപ്പൊ പല കമ്പനികളും ഉണ്ടല്ലോ ഒരുപാട് കമ്പനികള് ഉണ്ടല്ലാ
വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റ് ഇതുവരെ ആരും കുറ്റം പർഞ്ഞിട്ടില്ല്യാ വിജയിക്കാൻ പണിയാണ് ന്നാലും പ്രൊഡക്റ്റ് നല്ല റിസൽറ്റാണ് പ്പാട് ആളുകള് നല്ലതാ പറഞ്ഞു കൊറേ ആൾ കൈ ചെയ്തു ഒയിവായവരൊക്കെ പറഞ്ഞത് പ്രൊഡക്റ്റ് സൂപ്പറാണ്ണ് അതിന് വിജയിക്കൂലി കുറിച്ച് കണ്ടാന്നറ്യ വിജയിക്ക് നമ്മ നമ്മുടെ തായെ റാളെ കൊണ്ട പന്ന
ആഹ് നമ്മുടെ താഴെ കുണ്ടന്നാലാണ് നമ്മുക്
ആഹ് ആ് ആ കേറളൂ അവര് വർക്ക് ചെയ്യും വേണം കൊണ്ന്നിട്ട് കാര്യല്ല അവര് നല്ല നമ്മള ഒരാക്റ്റീവ് ആയി റ്റ് അത് ഒരു വീട്ടക്ക് പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്ത് വാങ്ങിയാൽ മതി അതുപോലും വാങ്ങാം വാങ്ങൂല പിന്നെ പൊത്തമ്മൾ ചെയ്യൻ ഞമ്മൾ പോല്ത്തെ ഭുദ്ധിയവർക്ക് വാണം ന്നാ പറ്റും ഞമ്മള് ക്ലാസിൽ
ഓരോന്ന് ചെയ്യ്ൻ
ഉം അല്ലെ നല്ല ന അമ്മ് ഡെയിലി മാസം മാസം നൂറ് ബി വി ചെയ്യാണെങ്കില് അഞ്ചാമത്തെ മാസം അത്ര പൈസന്റെ ഫ്രീ പ്രോഡക്റ്റ് കിട്ടും
കിട്ടും ആഹ് ആഹ് നമുക്ക് ഇങ്ങനെ ഓരോ പോയിന്റ് യെറഞ്ഞ ഇരിക്കുവല്ലേ
ആഹ ആഹ നൂറ് പോയിന്റ്മ്മൾ നാല് മാസംടു പിൻ ചെയ്യാണെങ്കില് നാലാമത്തെ മാസം നമുക്ക് നമ്മള് എത്ര പൈസന്റെ പ്രൊഡക്റ്റാണ് എടുത്ത് ണ് അത്ര പൈസന്റെ പ്രീ പ്രൊഡക്റ്റ് കിട്ടും
കിട്ടും ആഹ് ആഹ് ആഹ്
ഞമ്മളെ ആവഷ്യകാർ ക്ക് കൊടുത്തും ചജ്ജ പിന്നെ അവിടെ ഇരുന്നാലും വേറെ കംപ്ലൈന്റ് ഒന്നും വരില്ലല്ലോ ആ വേറെ ആ കംപ്ലൈന്റ് വരില്ല അങ്ങനെ ആ അങ്ങനെ അതിന്റെ ശി അറിയണം അത് അറിഞ്ഞ് കിട്ടണം എല്ലാം വർക്ക് ചെയ്താലേ നമുക്ക് മനസിലാവുള്ളൂ ഉ അതിനെപറ്റി ഒന്ന് പഠിച്ചെടുക്കാണ്ട് കൊറെയൊക്കെ എന്നാലാണ് നമുക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് വിശിഷ്ടം പിന്നേ വെക്കേഷൻ ടൂറ് പോയി ഈ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം പോയിരുന്നോ ഈ പ്രാവശ്യം കാക്ക സുഖമില്ലാതെ ഇരുന്നപ്പോളൊക്കെയേ
ആ ആ ആ ആ പെരുന്നാളൊക്കെ എങ്ങനുണ്ടായി
പെരുന്നാള് കൊഴപ്പവില്ലാതെ പോയി പെരുന്നാളൊക്കെ ബീഫൊക്കെ തിന്ന് മടുത്ത് ത്ത് തല്ലല്ലേ. അതൊക്കെ കൊഴപ്പമില്ലാതെ പോയി. ഇനി പിന്നെ ഇപ്പൊ വരുന്നു ഒരു ആഘോഷം ആണ്.
ഞാ നബിദിനം ആഹ് ആഹ്.
ഉം അങ്ങനെ ഓരോന്ന് ഓരോന്ന് കേക്കാണ്. ഏഹ്
ആഹ് ചെടികളെ കണ്ടോ വീട്ടില്
ചെടില്ല പച്ചക്കറിയുണ്ടാക്കും. പച്ചകറി നമ്മള് അത്യാവശ്യത്തിന്. ഇപ്പ ഉണ്ടാക്കേ വരുന്നേള്ളൂ. അത് മരങ്ങളിട്ട് . മറ്റൊന്ന് ഉണ്ടാക്കേണ്ടാ വരുന്നേ.
ആ ആ
സ്കൂൾ ജീവിതൊക്കെനണ്ട് പോയിട്ട് ആലോയ്ക്ക് പണ്ടത്തെ സ് സ്കൂൾക്ക് പോയ ജീവിതൊക്കെ എങ്ങനെണ്ട് ചോ
അതനെ അന്നും ഇന്നും അതൊക്കെ ഒന്നും മറക്കാൻ പറ്റില്ല ആ ജീവിതം ഞ്ഞ് തിരിച്ചു കിട്ടൂലല്ലോ
അത് കിട്ടൂലല്ലോ ഇപ്പളും കിട്ടാൻ ആഗ്രഹിക്കണ്ടല്ലേ എല്ലാരും ഞാൻ ഞാൻ ച ൽപൊക്ക വിചാർക്കും അഒന്ന്തിരിച്ച് കിട്ട്യങ്ക് ല്ന്ന്
അത് തനെ ഇപ്പൊ പിള്ളേര് സ്കൂളിൽ പോണാണു മ്മം കൊതിയാ
അത്ര ബുദ്ധി ഉണ്ടായില്ല ഇങ്ങനെക്കാവുന്നുംള്ളത് ഉം അന്നൊക്കെന്തേലൊക്കെ ആ
അ
ശരി യാ അനത്തൊക്കെ ഇപ്പം ഇങ്ങനെ ഫീൽ ചെയ്ത് പോവാ
അതെ അതെ ഫുഡ് എല്ലാം ഉണ്ടാക്കുവാ
ആഹ് ഇതൊക്കെ ണ്ടാക്കും
ആഹ് ആ കടെന്നൊക്കെ വാ ചെയിക്ക് യോ
ട്യേന്ന് വല്ലാതെ ഇന്റെ കാക്കൂ ന് ഇഷ്ടല്ല കടി ന്ന് ഇണ്ടാക്കി തിന്നാ അതേമാരി നമ്മൾ ണ്ടല്ലോ ഫാസ്റ്റ് ഫുഡ് കഴിക്കാ അതേമാതിരി നമ്മള് മക്രൂണി ന്യൂഡിൽസ് അങ്ങനത്തൊന്നും വല്ലാതെ കൊടുന്നരൂല ഇണ്ട് തെരും എപ്ളെങ്കിലൊക്കെ ചലോൽക്ക് ഇങ്ങനെ എടക്കടക്ക് ഉണ്ടാക്കുലേ അങ്ങനൊന്നും ഉണ്ടാക്കണ ഇഷ്ടല്യ അതൊക്കെ വെർതനേണ് അഒക്കെ ഇപ്പം ഇണ്ടായതാണ് നമ്മള് ന്നാ സാധാ ഫുഡ് തിന്നാ മതീ അയ് ലൊക്കെ എന്തേലും കെമിക്കൽ വയറിനൊക്കെ കപ്ലയിൻ്റെരെള്ളൂ ന്നൊക്കെ പറിം പിന്ന ഉണ്ടായിട്ടില്ല കബ് മന്തിയതൊന്നും കാക്കാക്കും ഇഷ്ടല്ല ബിരിയാണി വെക്കാണെങ്കിൽ കുഴപ്പല്ല അത് പിന്നിം തിന്നും മന്തിയും കഫ്സ ഒന്നും ഞാൻ വെച്ചോക്കിട്ടില്ല ഞാൻ ബിരിയാണി വെച്ച്ക്ക് ണ് തേങ്ങാ ചോറ് അങ്ങനെ അങ്ങനെ ഉള്ളൊക്കെ ഇണ്ടാ ക്കന്നല്ലാതെ മേലക്കും മേലക്ക് പോയിട്ടില്ല
ആഹ്
ഐരിലിട്ണ തൊന്നും അതര് ച് കൊട്ന്നുട്ടുല്യ ഇണ്ടാക്കിനോക്കിട്ടും തിന്നു ക്ണ് നല്ലാതെ എവിടലോക്കെ പോകുംമ്പ കാക്കൂന് അതൊന്നും വല്ല്യ ഇഷ്ടല്ല ഓല്ക്കാ കുമ്പളങ്ങ ചാറും ആ പയേ ഫുഡും ഉ
നമ്മുടെ പണ്ടത്തെ ഫുഡൊക്കെ നല്ല ഫു ഡേളല്ലാരുന്നൊ
ആഹ് ആ ഉ ഇന്റെ കുട്ടിക്കാലത്ത്തൊന്നും ഉണ്ടായിട്ടില്ലാന്നാ പർയാ സോയാബീൻ കൊന്നരൂല കേങ്ങുവാണെങ്കി എത്രയും കൊട്ന്നോളീം കുട്ടികൾക്ക് ഉപ്പേരി ഉണ്ടാക്കാന് സോയാബീനെ കുട്ടികൾക്ക് പറ്റുള്ളൂ അത് എപ്പളെലും കൊണ്ട് വരും അടപ്പിച്ച് കൊടുക്കാനായക്കൂല്ല മാസത്തിൽ ഒരിക്കലൊക്കെ തിന്നാ ഓവർ തിന്നാ അത് കേടാണ് അത് എന്ത് ഡബ്ബറും പന്തിന്റെ മാതിരിയാണ്
സോയാബീൻ എങ്ങനെയ റോസ്റ്റ് ചെയ്യണ ചെയ്യ റോസ്റ്റാണോ ചെയ്യണേ
അല്ല കുട്ടികക്ക് പൊരിച്ചെടുക്കണ ഇഷ്ടം അല്ലെ എ ണ്ണ വേണം പൊരിച്ചെടുക്കാന് എണ്ണ അയ്ന്ന്ണ്ട് പോരണം ഒര് ലാസ്റ്റ് അപ്പളാണ് ടേസ്റ്റ് വര ഓര്ക്കു നല്ല മുരി മുരിക്കനെ ആവണം
ആ ആ ആ
അത് പിന്നെ അണ്ട് കക്കി പോരലാണ് ലാസ്റ്റയിന്ന്
ആഹ കൂടൂല എണട ചോടണ്ട ആഹ
അതിന്റ നടും എന്താണ് ചോന്ന മുളുംപൊടിയും പിന്നെതാതില്ലേ മലിച്ചപ്പൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്- നമ്മള് ചിക്കൻ പൊരിക്കണ മോഡെലി തന്നെ
ആഹ് ഞ ആ വെറുതെ നമുക്ക് ഒക്കെ പെരട്ടി വെച്ച് കൊണ്ട് പോയി ക്കേല
ആ ആ ആഹ്
പൊരിച്ചെടുക്കാൻ നല്ലതാണ് ആ ആ ആ ആ
ഡൈര് ഒന്നും കൊടുക്കാൻ ആക്കൂല്ല കൂടുതൽൊന്നും ആക്കാറിയ മാസം വർക്ക് കൊന്ന് കൊണ്ട കൊടുത്താ മതി അല്ലാതെ കുട്ടികളൾ വയറ കേടും കുട്ടിയോക്ക് അറിയില്ല പറ കുട്ടിയൊക്കെ വെച്ചാ സായ മതി
ആഹ് നൂഡിൽസും പാസ്ത-
ഉ മക്രോണി അണ്ട് മൂത്ത ആക്ക ഭയങ്കര ഇഷ്ടം മറ്റവർക്ക് പിന്നെ- ഇ കുട തരക്കൂടിയിട്ട് ഒരു ദിവസംറെ ആങ്ങളിന്റെ വീട്ടിൽ പോയ പോലും ഉണ്ടാക്കിരിക്കണം അങ്ങനാണ് ഈ സാധന ഇവിടെ കാണണത് അതിന്റെ ഇസം പിന്നെ എപ്പോഴും അതിനെടക്കെടക്ക് പോ കൊണ്ടുപോകും
നൂഡിൽസ് വേണം അല്ലേ ഇവിടെ എന്റെ മക്കൾക്ക് നൂഡിൽസ് മതി ആ നൂഡിൽസ് ഭയങ്കര ഇഷ്ടാണ് ഇവിടെ
ചിന്ത ഒരു അതാണ് ലെയ്സ് ലോർക്കും ഇഷ്ടമല്ല അതേമാതിരി തന്നെ ന്യൂഡിൽസ് അതുമേ എന്തോ എന്തോ ഒരു കെമിക്കൽ ഇതിലുണ്ട്
ആഹ എല്ലാത്തിട്ടുണ്ട്പ്പപ്പ നമ്മളിപ്പോ
ആ അഡിക്റ്റ് ആവാണ് മക്കള് നൂഡിൽസ് ലെയ്സ് എന്നാ വേറെള്ളന്ന മക്കുണിക്കൊന്നുംല്ല ഇതില്ല കുട്ടികൾക്ക് നൂഡിൽസിനും ഈ ലൈസ് കുട്ടികൾ കൂടുതൽ ഇഷ്ടം
ആഹ അത് തന്നെ തിന്റെ മസാലൊക്കെ
കുട്ടികള തന്നെ അഡിക് ആവണന്നത് ഇന്ന് വേറെ എന്തെല്ലോ സാധനങ്ങളിലോ ഒന്നുംക്ക വേണ്ട ഈ നൂഡിൽസ് ലേസ കുട്ട ട്ടികൾക്കു പറയുള്ളൂ ലെയ്സി പിന്നെ എല്ലാവരും ചീത്തെ ചീത്തറിനെ ട്ടനുണ്ട് പണ്ട് ഗ്യാസാണ് അങ്ങനെെ പല പലതും പറഞ്ഞിട്ട് പിന്നെെ ഒപ്പ കുറെേ ഒഴിവാക്കിയിുന്നു
ആഹ
ഇപ്പൊ പിന്നെ കടല വറുത്തതും ഇംപ്ളിമുട്ടായി അങ്ങനത്തൊക്കെ കൊണ്ട്ോർക്കും ഒരു ഉപ്പന് ചെറിയ മൊ എരിവ് ഉള്ളത് പുളിയും മതുരം ഉള്ളത് ല്ല ഡാക്കിട്ടുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞ
ആഹ ആഹ ആഹ
പണ്ട കാലത്ത് എന്താണ് പുളിയച്ചാറും പുളിയച്ചാറൊക്കെ തിന്നും അന്നത്ത ടിച്ചാറക്ക അഞ് പ്പ എന്താ പാക്കറ്റ് പത്ത് ഒരുുപ്പന്റെ പാക്കറ്റ നിന്ന് പത്ത് പാക്കറ്റിന്ന്
പന്നും കിട്ടാനില്ല
തല്ല അ ഇപ്പൊ ഒരു പുളിങ്ങാ പാക്കറ്റ് ഉണ്ടായിുന്നില്ല തന്നങ്ങ ന ഉപ്പും പുളിയും കൂടി കൂട്ടിയിട്ട് ഒരു പാക്കറ്റ് അഞ്ച് ഒരു റുപ്പ്യക്ക്ൊ ഒരു കട്ട പോലെ സാവ
ആഹ് കിട്ടണ്ട് ആഹ് ആഹ് ആഹ
അല്ല വേറെൊ ശംല്ലായിരുന്നുോ
ആഹ
പീക്കളുണ്ടെന്തങ്ങക്കല് പീണ്ടാവുമല്ലേ ശരിഓർക്കുത്തം കുത്തിയിട്ട്
ആഹ
തിന്നോരുന്നു പിന്നെ അതെ മാതിരി മാങ്ങ ടി നന്നായിട്ട് അച്ചറിട്ടത് ഉം അതൊക്കെ വേറെ ടേസ്
അത് തന്നെ
ഞങ്ങക് മ രണ്ട് കുറി പാട് തിരക്ക് കൂടിക്ക്ണ്
ആഹ ആഹ
എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൊത്തി കൊത്തി മതി മട്ട് കല്ലോണ്ട് മുട്ടി പൊളിച്ചിട്ട് ഉള്ളത്തെ തിന്നല്ലേ
ആഹ അതന്നെ അതൊക്കെ നല്ല ടേസ്റ്റ് ആരുന്നു ആ
ഇപ്പത്തെ ഞാൻ വാങ്ങിയാലും ഉപ്പിലിട്ടമാങ്ങാ വാങ്ങണ അന്നത്തെ ടേസ്റ്റ് കിട്ടുന്നില്ലല്ലോ
ആഹ അത് തന്നെ പണ്ടത്തെ